ഹ ആഹ് ആ കേൾക്കുന്നുണ്ട്
പിന്നെന്തണ്ട് വിശേഷം
പോണ് സുഖായിട്ട് പോണ്
ബടെ വിശേഷ ന്നുല്ല സുഖായിട്ടിരിക്കുന്നു മഴയ മഴയാണ്പ്പൊ ഉം മഴ ഇങ്ങനെ മൂടി നിക്കുന്നു എന്ത കൊറേ ദിവസമായിട്ട് വെയിലായിരുന്നു
ആഹ് ആഹ് ആ
ഫുഡൊക്കെ കഴിച്ചോ
ആഹ ഫുഡ് കഴിച്ച് കഴിച്ചു ന്താ സ്പെഷ്യലായിട്ടൊന്നൂല്ല കുമ്പളങ്ങ കറിണ്ട് ചിക്കൻ വറുത്തതുണ്ട് പിന്നെ ആ വെ ണ്ടക്ക തോരനുണ്ട്
ഓ
ന്തേ
നമ്മുക്കിന്ന് ചിക്കൻ കറിയാണ് ചിക്കൻ വ
അതേ
ആഹ്
ഉം പിന്നെ
ചോറ് കഴിച്ചു കഴിഞ്ഞതേ ഉള്ളു ഉം നിങ്ങൾക്ക് കൂടുതൽ ദിവസം നിങ്ങക്ക് കുമ്പളങ്ങക്കറി വെക്കത്തില്ലയോ
എങ്ങനെ കേൾക്ക്‌ണില്ല തിലൊരു കോള് വര്ണ് ണ്ട്‌ ഈ ഞാന് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പളെ വാട്സപ്പ് കോൾ ചെയ അൊ ര ആ കൊള കറി
കുമ്പളങ്ങക്കറി നിങ്ങള്ൾ കൂടുതലും വെക്കുന്നതല്ലേ ആ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ആഹ ചേച്ചി പറയമായിരുന്നു മിക്ക ദിവസം വിളിക്കുമ്പഴേക്കപ്പാ എന്നന്ന് കുമ്പളങ്ങേക്കറിയായിരുന്നുന്ന്
അതെ ആ പിന്നെ കുട്ടികൾ പിള്ളേരൊക്കെ എത്ര ആളുണ്ട്
ആ രണ്ടു പേരുണ്ട് വലയ മക്കളാ സ്കൂളിൽ പഠിക്കുക
ആഹ ആഹ മൂത്ത കുട്ടി എത്ര ക്ലാസിലാ പഠിക്കണ ആഹ ആഹ പിന്നെ എന്താണ് ബിരിയാണി മനുധാനത്തി കഴ
ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും മന്തി ഒന്നും ഉണ്ടാക്കും റില്ല ഒന്നും അറിയത്തല്ല ട്രൈ ചെയ്തിട്ടുംല്ല
ഞാൻ മന്തി ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും നെയ്ച്ചോറ ഉണ്ടാക്കും
ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്ക എന്തായാലും ൊക്കെ ഇഷ്ട ബിരിയാണി ന നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടാക്കത്തില്ല
ആഹ ആഹ് ആഹ നച്ചറായിട്ട് പണിയില ഇണ്ടാക്കാനൊന്നും പണട്ടില്ല സിമ്പിള ആണ്
ഉ
നെയ്ച്ചോറ് ഇണ്ടാക്കാനാ സിംബ്ളട അങ്ങനെ പണിയൊന്നുംല്ലന്ന് പറയാ
ആണ അത് സാധ അത് എനിക്ക അറിയത്തൂല്ലടാ അതൊന്ന് പറയാമോ
ആഹ് ഞാ പറഞ്ഞ രങ്ങൊക്കെ ഉണ്ടാക്കി വെക്കും മ നല്ല എന്താണ് ഞറാഴ്ച അ അ വെള്ളാഴ്ച അക്ക ഒിവുള്ള കുട്ടികക്ക്ീവ ദിവസ ഉണ്ട പറഞ്ഞരാാ നമ്മളിപ്പ ര ക് രണ്ട് കപ്പ് അരി എടുക്കുകയാണെങ്കിൽ അ ഒതേ കപ്പിന് നാല് കപ്പ് വളർക്കുക
ഓ ഓ ഓ
ആ ആദ്യം ഇന്താണ് കടായി വെച്ചിട്ട് അതിൽ ഇത്തിരി നെയ്യ് ഇടുക എന്നിട്ട് ഒരു ഉള്ളിറെ ഒരു ഒരു ഒരു പൊല്ലി ഇട്ടിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ വാട്ടുക ട്ട രണ്ട് കപ്പ് അരി അന്തങ്ങ നാല് കപ്പ് വെള്ളം ആ വാട്ടിൽ ഒന്നുകടി ച ഉുള്ളി ചെറുതായിട്ട് ഒന്നോടി വാടി വരുമ്പോ ആ വെള്ള ഒഴിച്ചച്ച് കൊടുക്കുക
ഓ ഓവർ ഓവറായിട്ട് ഫ്രൈ ആവണം
ആഹ ഓവറായിട്ട് വേണ്ട ചെറുതായിട്ട് മതി മറ്റേ ഓവറായി് ശ്രീ അമ്മ ആ അരി ഒരു ചോറ് വന്ന കഴിഞ്ഞാൽ ഒരു ചുവപ്പ് വിളർവരുന്നു ഇത് വെള്ള തൂ വെള്ള ഇ കിട്ടു ആഹ എന്നിട്ട്ാ അപ്പ ഞാനിപ്പോൾ ഒരു ഉദാരണം വന്നട്ടായിന്നരുന്നു രണ്ട് കപ്പ്ക്ക് നാലല് കപ്പ് വെള്ളം ഇര നാല് കപ്പ് അരിടുക്ക എട്ട് കപ്പ് വെള്ളം അങ്ങനെ ആ ആ് ആ അതറിയ ആ എന്നിട്ട് എന്താണ് ആ നാല് കപ്പ് വെള്ളം അത വച്ചിട്ട് അതില് അരി ഭാഗത്തിന് വെള്ള ഇട ഉപ്പട ഉപ്പ് ഉപ്പ്ടുക ആ പിന്നെ നമ്മള അടുത്തണ്ടാവുംല്ലേ ഏലക്ക കറാംമ്പൂവ് അങ്ങനത്തെ സ്പൈസസ് കുറച്ച ഇടുക ആർ വക്കപ്പെട്ട അതൊക്കെ അതി ക ഇടുക പിന്നെ കക്ാരറ്റ് ഉണ്ടങ്ക ചെറുതാക്കി നക്ക കയിലട
ഓ
ഒരു ചെറിയ പീസൊക്കെ മതി ക്യാരറ്റ് ആ എന്നിട്ട് എന്താണ് ഈ ബിരിയാണീൻ്റെ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ ബിരിയാണി കഴുകി വെച്ച അരി അല്ല നെയ്ച്ചൂറിന്റെ അയര് അ
അയ്യ വെള്ള അയ്യ അരിയെ കൊറച്ച നേരം കുതിത്ത വെക്കണോ അങ്ങനെയൊന്നും വേണ്ട
ആ ഇല്ലേ വേണ്ടത് നമ്മള് എന്താണ് സാധ അ ബിയാണിയി ഒക്കെ റസ അല്ല അപ്പൊ അല്ലാണ്ട് വം വന്ന് വേണ്ടല്ലോ പെട്ടെന്ന് വവല്ലോ അപ്പൊ ഇത് തിളക്കാനാവുമ്പത്തിന് അരി കഴുകിക്കാണ്ട് അതിക്കിടുക വെള്ളം തെളകുംമ്പള് എന്നിട്ട് അത് മൂ ചെറിയ തീയില് മൂടി അവ്ടെ വെച്ചിട്ട് കൊറച്ച് കഴിഞ്ഞ് ഒര് പത്ത് മിനിറ്റ് കഴിഞ്ഞരിഞ്ഞാല് അരിയും ചോറും ഒപ്പായിട്ടുണ്ടോ
ഓ ആ അന്നരം അരി വെള്ളം ഊറ്റി കളേം വേണ്ടെ
അ വേ ആ ഊറ്റി കളയൊന്നും വേണ്ടാ ഇപ്പ വെന്ത് കെടക്ക്ണ്ടാവും അയിന്റ മേല കൊറച്ച് നെയ്യുമങ്ങ് തൂകഅതൊക്കെ നല്ലതാ മല്ലിച്ചെപ്പിന്റ എല കൊറച്ച്
ആഹ് പശേ നമ്മള് കഴിക്കും നമ്മടെ അട്ത്ത്ക്ക ആ ഉം അവരെ പെരുന്നാളിലൊക്കെ ഒള്ളാപ്പം കൊണ്ട് വെരും നെയ്ച്ചോറാക്കേ
ആഹ് ആഹ് ഇനി ഉം അതിന്റെ മേല നമ്മള് ഉള്ളി വറ്ത്തതും അണ്ടി ഉം കിസ്മസൊക്കെ വറ്ത്തിട്ട് നമ്മള് അയിൻ്റെ മേലെ ഇടും
ഉം ഓ
ആഹ് നല്ല ടേസ്റ്റ് ആ സിമ്പിളാണ് ഒരിസം ഒണ്ടാക്കി നോക്ക് ഒരിസം ഒണ്ടാക്കി നോക്ക് ചിക്കൻ ക്കറിക്കിണ്ടാക്കി നോക്കി സ സലാഡ്, അച്ചാർ, ചിക്കൻ കറി, പപ്പാടൊക്കെ കൂട്ടി നല്ല
ആഹ് ആഹ് ഇഷ്ടാണത് നമ്മള് കഴി വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കഴിക്ക്മ്പോ
ആഹ് നിങ്ങളെ അവിടെ ഏട്ടനൊക്കെ നാട്ടിലുള്ളാളാ
ന്താടാ?
ല്ല ങ്ങളെ ഹസ്ബൻഡ് നാട്ടിലുള്ള ആളാണോന്ന് ആഹ് ആഹ് അപ്പ പിന്നെ ഫുഡ്ക്കെ ഓൽക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കി കുട്ടിയൊക്കെ
അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഹസ്ബെൻ് ആഹ് ഹസ്ബൻഡിനെ അങ്ങനെ ഓയിലി ആയിട്ടുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല എണ്ണയൊന്നും അധികം കഴിക്കത്തില്ല ഇഷ്ടല്ല പക്ഷെ മക്കൾക്കൊക്കെ ഇഷ്ട ആ ഫ്രൈ പോ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്താ പോലും കഴിക്കത്തില്ല ഉം ആഹ് വേണ്ട കഴിക്കും ഇച്ചരിയൊക്കെ കഴിക്കാ അത്രേുള്ളൂ അല്ല അത്ര നമ്മള് ഉണ്ടാക്കുന്നെങ്കിൽ കഴിക്കും അത്രേ ഉള്ളൂ അ അത്രങ്ങ് ഇഷ്ടത്തോടൊന്നും കഴിക്കത്തില്ല മ ഉം ആ അങ്ങനൊന്നുമല്ല അങ്ങനൊന്നുംല്ല എന്ന ആഹ് ശരി ഹെൽത്ത് കോൺഷ്യസ് ആണ് അതായിരിക്കും.
അതായിരിക്കും അ എക്സർസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ ഇങ്ങള്
ആഹ് ചെയ്യും ചെയ്യും ആ നമ്മള് ചെയ്യുന്ന ചെയ്യും ആ രാവിലെ മഴയില്ലെങ്കിൽ എന്നും നടക്കാനൊക്കെ
ആഹ് ആഹ് ആഹ് എന്തിന വർക്ക് ചെയ്യണ്ടോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ വൈകിട്ട് ഇപ്പം എട ടക്കൊക്കെ വെച്ച് ഞാൻ ലാപ്പ് നോക്കിയൊക്കെ എക്സസൈസ് ഡെയിലി ചെയ്യുമായിരുന്നു. ആ ഇപ്പം പിന്നെങ്ങ് മടിയായി ആ സത്യാണ് നമുക്ക് എക്സസൈസ് ചെയ്താ സുഖാണ് ശരീര കുന്നൊരു സുഖമാണ് ആദ്യൊക്കെ ദ്ദേഹം വേദനയൊക്കെ കാണും പിന്നെങ്ങ് സെറ്റാവും.
അതെ ആ ഇവിട്ന്ന് ഞങ്ങളെ അയൽവാസി ത്തി ഒരു താത്തണ്ട് താത്ത ഇതേപോലെ കാല് വേദന കൈ അതിന് ഞാൻ ഊര വേദനാക്കെ പറയ്മ്പോ ൻ്റെ ഹസ്ബൻഡ് എന്താ പറയല് അറിയോ ഒരു ദിവസം ജ് റൈസ് അരി ആഹാരം ഒഴിവാക്കിയ അന്ന് ദിവസം മുഴുവനും ജ്യൂസ് ജ്യൂ അക്കിയാൽ മതി മധുംടാത്ത ജൂസാ ക്കിയാൽ മതി പിറ്റേ ദിവസത്തിൽ അൻ്റെ കാല് വേദനൊക്കെ മാറും അറിയും
ആഹ് അങ്ങനെ പറഞ്ഞുല്ലേ അല്ല അരിഹാരം ഇപ്പൊ അങ്ങനെ അരിഹാരം കഴിക്കണണ്ടല്ല ഈ ഫാറ്റി ലിവറ് ഷുഗറും ഒക്കെ കൂടുതലും വരുന്നത് നമ്മളൊക്കെ എനിക്കൊക്കെ രാത്രിയും ചോറ് കഴിക്കണ ഇഷ്ടം
എല്ലാവർക്കും ചോറിനോട് തന്നെ ഇഷ്ടം നമ്മുക്ക് പിന്നെ നമ്മുടെ നമ്മുക്ക് എല്ലാവർക്കും ഈ മലയാളികൾക്ക്
ത് ആഹ ചോർന്നോട ആ ആ മൂന്നന്നരം ഉച്ചയ്ക്ക് വെക്കുന്ന ചോറ് തന്നെ കാണും നമുക്ക് രാത്രി
ആഹ ആഹ് ആഹ് ആഹ
ചിക്കനൊക്കെ വേടിക്കുന്നുണ്ട്ന്ന് ചോറ് കുറച്ച് വെച്ചിട്ട് അവർക്ക് ചപ്പാത്തിയ ഇഷ്ടം മക്കൾക്ക്
ആഹ്
അങ്ങനെ അന്നേം ചപ്പത്തി ഉണ്ടാക്കും അന്നരം ചോദിക്കമ്മ എന്താ അവർക്ക് മൂന്ന നേരം ചപ്പത്തി കൊടുത്ത അത്രേ ഇഷ്ടം ും അങ്ങനത്തുള്ളവരാ പക്ഷെ എനിക്ക് പറ്റത്തില്ല ആ ചോറൊക്കെ അത് അവര് ചോറന്ന് കൊറച്ചൊക്കെ പക്ഷെ അ ഈ ഫൈഡ്റൈസോ ബിരിയാണിയൊക്കൊണ് എത്ര വേണേങ്കിലും കഴിച്ചത് അവർക്ക് അങ്ങനത്തെുള്ളത ഇഷ്ടം നൂഡിൽസ് നൂഡിൽസ് ഒക്കെ ആണേലും ഇഷ്ട അങ്ങനെ നൂഡിൽസ് ഒന്നും അങ്ങനെ നമ്മള് സ്ഥിരം കഴിച്ച ചൂടല്ലോ
ആഹ് കഴിക്കാൻ പാടില്ല അങ്ങനന്നും
മാഗി ആയാലൊ മാഗിന്ന് അയ്ന് ഇപ്പ ലെ മസാലയൊക്കെ ഭയങ്കര ദോഷാന്നാ പറയുന്നെ ഞ മാഗി ഉണ്ടാക്ക്യത് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തെ ഉണ്ടാക്കും
അതെ
ആഹ് ഞാൻ അയ്നത്ത് ക്യാരറ്റ് ബീൻസ് പിന്നെ ചീര ഇണ്ടെങ്കി അതിന്റെ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞിടും ക്യാപ്സിക് ഇടും ഉള്ളി ഇടും
ആഹ്ആഹ് ആഹ്
ആ മസാലയുടെ ഒരു മണ ഉംകൂടാ ഉമ്പോ അവർക്ക് കഴിക്കാനൊരി ഷ്ടാണ് ഉം
ഏഹ് മറ്റെ രണ്ട് ആൺകുട്ട്യേളോ അതോ പെൺകുട്ട്യേളോ എന്താണ് കുട്ട്യേൾ ആ രണ്ടാള് പ്ലസ് റ്റു നും
മോള് മോൻ ഒൻമ്പതാം ക്ലാസ്
ആഹ്ആഹ് ആഹ് ആഹ്
ഔടെ കുഞ്ഞുവച്ച്കളാണോ
ആഹ് എല്ലാ ഇന്റെ മൂത്ത കുട്ടി പത്താം ക്ലാസ്സിലാണ് രണ്ടാമത്തെ ആ രണ്ടാമത്തെ കുട്ടി രണ്ടാം ക്ലാസ്സിൽ പിന്നെ ഒരു ചെറിയ ബേബി ഒന്നര വയസ്സായ ബേബി
ആ കുഞ്ഞുണ്ട് ഓ അപ്പ ടൈം പാസ്സാ ജോലി ഇഷ്ടം പോലെ ഉണ്ട് ആ ടൈം തികയത്തില്ല സത്യ അവര് കുഞ്ഞു മക്കള ഉണ്ടെങ്കി അവർ ഒറങ്ങുന്ന അനുസരിച്ചല്ലേ നമ്മുടെ ജോലിയുടെ ഷെഡ്യൂള്
അതെ അതെ അതെ അതെ വീട്ടിൽ എന്തെങ്കിലും ചെട്യക്കെ ഉണ്ടാ ചെടി
ഓ ചെടി ആ അത്യാവശ്യം ചെടി കൃഷിയൊക്കെ ഉണ്ട്
അല്ല എന്തെല്ലാം കൃഷിണ്ട്
ഒരുവിധള്ള എല്ലാ കൃഷികളും ഉണ്ട് നമുക്ക്
തന്നെ അപ്പൊ പച്ചക്കറിക്കെ
പച്ചക്കറിയൊക്കെ പൊതുവെ അങ്ങനെ വേടിക്കാൻ ഉള്ളി അങ്ങനെ കോള്ളത് വേടിച്ചാ മതി അല്ലാതെ ആഹ് തക്കാളി വെണ്ട അങ്ങനെയൊക്കെ ഉണ്ട്
അതെ ആ അല്ല തൊടിയിലാണോ അതോ ടെറസിൻ്റെ മേലാണോ
ടെറസിന്റെ മോളിലും ഉണ്ട് തൊടിലും ഉണ്ട്
അതെ ആഹ് ആഹ് അതൊക്കെ ആര നോക്കല് ഇങ്ങളെന്നെ നോക്കല്
ആഹ് മ്മളെന്നെ നോക്ക്ന്നത് പിന്നെ ഹസ്ബൻഡ് എടക്കൊക്കെ സഹായിക്കാറുണ്ട്
ആഹ് ആഹ് ആഹ് അക്കെ നല്ലാണ് നോരംമ്പോക്കിനൊക്കെ നല്ലാണ്
ആഹ് ആന്നാ ന്ന് നമുക്ക് അതിന്റെ സമയം തെക സ സമയം പോക്ന്നെ അറിയത്തേ ഇല്ല കൊറച്ചേരം എന്നൊന്നു പോയി അതി നോക്കണല്ലോഅല്ലെ അതിനകത്ത് കീടങ്ങളൊക്കെ കെറും പുഴു കെറും. ശെരി അടാ വിളിക്കാം. ശെരി ഓക്കെ.